ഹലോ
ഹലോ
താൻ എവിടാടോ ഇത്ര ആ കേൾക്കാൻ വയ്യാരയുന്നോ താൻ എ
ഞാൻ ഇവിടെ ഉണ്ട്
ഞാൻ ഇന്ന് നിങ്ങളുടെ ഇതിലെക്കൂടെ വണ്ടി ഓടിച്ചോണ്ട് പോന്നുന്നത് കണ്ടല്ലോ ഭയങ്കര ഫാസ്റ്റില് എന്നിട്ട് ഇ നീ എന്നെ തിരിഞ്ഞു നോക്കിയില്ല ഞാൻ മുകളിൽ നിന്ന് തുണിയിടുവാരു ഞാനിങ്ങനെ തുണി എടു ഇങ്ങനെ കാണിക്കുകയും ചെയ്ത് അന്നേരം നീ കാണാതങ്ങ് പോവയും ചെയ്ത്
ചൂട് ഉണ്ടായിരുന്ന കൊണ്ട് പെട്ടെന്ന് ഉ
ഓ ല്ല ബാങ്കിലെ കാര്യക്കെല്ലോ ഇല്ലേ ല്ലേ ബാങ്കിലെ കാര്യക്കെ എന്നോട് പറഞ്ഞില്ല ല്ലായിന്ന ശെരിയാക്കണൊന്ന് ഓ അത് ശെരി ആ ആണോ പിന്നെ ആ അത് ശെരി ആ അങ്ങനെയ കൊറെ കഴിയുമ്പോ വരണേ ഞാനിവിടെ എന്തുവ ചക്ക ഉ ചക്ക വെച്ചല് ഉപ്പേരി ഉണ്ടാക്കി വെച്ചേക്കന്ന് തരാന് അത് ഭയങ്കര ഇഷ്ടമാണല്ലോ മോക്ക് നിങ്ങ ഇത് എന്തുവാടെ ഇത്രയും നാളായിട്ട് അറിയത്തില്ലേ ആ പറഞ്ഞു തരാം ശ്രദ്ധിച്ചു ന്നാളും ഇന്നാളും ഞാന് ഞാന് ഇങ്ങനെ ഒരു ഒരു കട്ലേറ്റ് ഉണ്ടാക്കുന്ന പറഞ്ഞ് തന്നിട്ട് കൊളവാക്കി ഇനി ഇത് വല്ലോം കുളവാക്കിയലാ ഞാൻ പറഞ്ഞു തരുന്നത് ശ്രദ്ധിച്ചോ ആ അത് തന്നെ ആ ഇടെ നമ്മളൊന്ന് പറയുമ്പോ നമ്മള് എന്റെ അമ്മ പറഞ്ഞ രീതിയാണ് നമ്മളിപ്പോ കുഴച്ചക്ക ആണോ വഴുക്കച്ചൊക്കെ ആണോ ഏത് വെച്ച എടുക്കുന്നന്ന് വെച്ചാ വെട്ടുന്നല്ല ചേ അങ്കൊക്കെറിയാലോ
എനിക്ക് എനിക്ക അറിയാ
ആ് അങ്ങനെ ആ അങ്ങനെ ചെറിയ രീതിൽ ചെറിയ രീതിൽ അരിഞ്ഞരിഞ്ഞ് വെക്കണ അരിഞ്ഞഞ് വെച്ചിട്ട് ഇച്ചിരി മഞ്ഞൾപ്പൊടി ഇച്ചിരി ഉപ്പ് ഇട്ടിട്ട് അന്നേം തന്നെ വെളിച്ച ആ അന്നരം തന്നെ ചെറുതായിട്ട് അരിഞ്ഞഞ് വെച്ചിട്ട് അന്നര തന്നെ ഈ വെളിച്ചെണ്ണയിൽ തിളക്കുന്നെ വെളിച്ചെണ്ണയിൽ എടുത്ത്ട്ടോണം
ഈ മഞ്ഞപ്പൊടിയും ഉപ്പ് ഇട്ട് മ വിത്താ മതിയ അതിനകത്ത്
എട മഞ്ഞുപ്പൊടി ഉപ്പ് ഇട്ടാ മതിന്ന് വേറൊന്നും ഇടണ്ട അന്നേരം കുറേ നേരം ഇങ്ങനെ വെക്കരുത് കാര്യം എന്ത പറയുക തണുത്തത്ത് പോകുമ്പോൾ അത്രയും നമ്മൾ മുരുമുരാന്ന് കിട്ടത്തില്ല അപ്പൊ നമ്മൾ ഈ ഇള ആ തിള ആ അത എണ്ണയിലോട്ട ഇട്ട് ഇങ്ങനെ കുറെേ നേരം നിക്കുമ്പോ നമ്മളല്ല തോരം വെക്കുന്നത് പോല വഴവഴ എന്ന് പറഞ്ഞിരിക്കും അ നമ്മള് നിർത്തരുത് അപ്പൊ എടുക്കാ നോക്കരുത് ഇങ്ങനെരുരുന്നു ഇളക്കി ഇളക്കി ഇളക്കി ഇളക്കി ഇളക്കി ഇളക്കി ആ് ഇളക്കി ഇളക്കി ഇളക്കി ആ ഓ അത് തന്നെ അന്നേരം ഇങ്ങനെക്ക നമ്മുടെ ആ് ദിവസം നമ്മുടെ തവിയിൽ തന്നെ നമക്ക് അങ്ങെ വിറക് പോലെ ചെറ കൃ ശബ്ദം കേൾക്കുമ്പോ നമുക്ക് അറിയൻ പറ്റും റ്റൂടെ അങ്ങ അങ്ങനെങ്ങെ എടുത്താ മതി അവിടെ എടുത്ത് ഓരി ഇട്ട് തണുക്കമോ കൊച്ചിനും ഒക്കെ കൊടുത്ത് കൊടുക്ക എന്താലും ഇപ്പ ഉണ്ട ക്കെണ്ടാ ഞങ്ങളടെ വീട്ടിൽ വന്നിട്ട് ചക്ക കൊടത്തിയേ
ഞാൻ അതെല്ലാം ബ്രൗൺ കളറ ആവുമ്പോടാന്നടാ എടു
ആ ആ ഒരു ചെറിയൊരു ബ്രൗൺ കളറ ആവുമ്പോ എടുക്കണം
ആഹ എടുത്ത കഴിഞ്ഞാൽ നമ്മള് ഇത് ഈ എന്തുമായിട്ട് കഴിക്കാന ഏറ്റവും കൂടുതൽ
ചക്കവറ്റിൽ എന്തോ ആയിട്ട് തിന്നാനാന്നാ ചക്കവരിൽ സാധാര രീതിൽ തിന്നണം ആഹ ആ ആ എന്തിന്റെടെത്ത് ഞാനാണെന്ന് ചോദിച്ചു സോറി സോറി എനിക്ക് അല്ല ഓ എനിക്ക് മ മനസ്സിലായി ആ ചായ കൂടെ തിന്നണം ആ ചായ ഇൂടെ തിന്നാ മതി സ്നാക്സ്
ആഹ ആഹ മതി മതി അത് നല്ലതാ
കൊച്ച് രാവിലെ എട്ട് മണിയാുമ്പോം പോവ അല്ലേ
ആ എട്ട് മണിയ ആുമ്പ പോ അപ്പ ഇയാക്കക്ക് ഇച്ചിരി സ്നാക്സ് ഒെ കൊണ്ടക്കി വെച്ചാാലേ
ആ ആഹ അത് തന്നെ ഉ പിന്നെ മോളുടെ യൂണിഫോമിന്റെ കാശ് തന്നില്ലല്ലോ തയ്ച്ചിട്ട് അതിക്ക് തരണേടേ
ആഹ കൊണ്ട തരാൻ കൊണ്ടു തരാൻ പറ്റിക്കത്തില്ല കൊണ്ടു തരാൻ
ആഹ ഞാൻ ചുമ്മാ പറഞ്ഞതാടി ചുമ്മാ പറഞ്ഞതാടി തമാഷയ്ക്ക് പറഞ്ഞതാ നീ എനിക്ക് തരു എന്നൊക്കെ അറിയാം ഉം ഞാൻ ഉുമ് ഞാൻ ചുമ്മാ ചോയിച്ചതാടി
ഇത് മേടിക്കാൻ ഞാൻ വരും
ആ ആ ആ ആ് ഞണപ്പ പിന്നെല്ലാം വേ കൊറെ തുണിയേ എടി ചാമ്പയ്ക്ക് വേറൊരു ഫ്രണ്ട് വന്നു ഞാൻ അവക്ക് ഒരു കിലോ കൊടുത്തിട്ടു
അയ്യോ ഞാൻ പറഞ്ഞല്ലേ എനിക്ക് വേണമെന്ന്
ആഹ സാരമല്ലേട ഇനിയും കിളിക്കുവല്ലേ കിളിക്കുമ്പോ നിനക്ക് പാറച്ച് വെച്ചേക്കാം
ഞാൻ മോളടതും പറഞ്ഞായിരുന്നു മോക്കും വേണോന്ന് പറഞ്ഞായിരുന്നു
എങ്ങനെയാ അത് ഉപ്പിലിടുന്ന
ഉപ്പിലിടുന്നത് ഉപ്പ് വെള്ളം എടുത്തിട്ടു ചൂടുവെള്ളം എടുക്കണം ഇളം ചൂടുവെള്ളം അതിന്റെൊക്കെ തുപ്പ് വിട്ട് പച്ചമുളകും കീറിയിട്ട് ഈ ചാമ്പയ്ക്കപിച്ചിട്ടാ അതികത്ത്
ആ ആ അങ്ങനെ ആ ആ ആഹ നല്ലത് നമ്മടെ എല്ലാരും പറയുന്നേൊക്കെ കേട്ടിട്ടുണ്ട് ഈ ഉണക്ക സമയത്ത് എടുക്കുന്ന നല്ലത്മ്പ ആ കാര്യം ഇപ്പം എന്തുവ മട സമയയോണ്ടല്ലേ വവ്വാലൊക്കെ ഉള്ളയല്ലേ പിള്ളേർക്ക് കൊടുക്കാൻ ക്കണ്ടല്ലേ അതുകൊണ്ട് എടുക്കാതിരിക്കുന്നേ നല്ലേന്ന് പറയുന്നു ഉം ഹലോ ഹലോ ഹലോ ഹലോ ഹലോ ഹലോ